ഹലോ
ആഹ് എന്തൊക്കെയാ വർത്താനം?
സുഖായിട്ട് പോവുന്നു.
ഞാൻ നേർത്തെ വിളിച്ചിരിന്നു അപ്പൊ ഫോണ് എടുത്തില്ല.
ആ ശരി ആ ഞാന് ഫുഡുണ്ടാക്കിയിരുന്നു പക്ഷെ, ഹസ്ബൻഡ് വന്നിരുന്നു. അപ്പൊ അയിൻ തെരക്കിലായിരുന്നു.
ട്ടുണ്ടാവൂല ല്ലെ ഞാനതാ പിന്നിം വിളിച്ചെത്. ആഹ് ഞാന് ഇൻക്ക് പിന്നെ ഒര് കാര് ആഹ് കാര്യം അറിയാൻ വേണ്ടി ട്ടിര്ന്ന് പിന്നെ ഇൻ്റെ അനിയത്തിക്ക് പിന്നെ ഏതെങ്കിലൊക്കെ നല്ലൊരു കോഴ്സിന് ചേരാൻ വേണ്ടിട്ടാണ്, പ്ലസ് ടു കഴിഞ്ഞുക്കുണു. അപ്പൊ ആഹ് നല്ലൊരു കോഴ്സ് എടുത്ത്ങ്ങാണ്ട് ന്നാല് ഒരു ജോലി കിട്ടണെ ഒരു കോഴ്സാണ്ന്ന്ണ്ടെ
ആ ജോലി അപ്പൊ നമ്മുക്കൊരാവശ്യണല്ലോ നമ്മളെ ജീവിതത്തില്.
ആഹ് അപ്പൊ പിന്നെ ഈ ഡിഗ്രിക്കെ എടുക്കാണെങ്കിൽ ഇപ്പൊ നാല് വർഷം അങ്ങനാണ്ട് പോകും. അപ്പൊ പിന്നെ ഒരുപാട് കോഴ്സുകള് കൊ കൊയേ ഉണ്ടല്ലോ അപ്പൊ പ്ലേസ്മെന്റ് ഉള്ളതുകൊണ്ട് അപ്പൊ അതില് ഏതേലും നല്ലത് ചേർത്താലേ പോ ഇനിപ്പൊ ഒരു കൊല്ലത്തിനൊ ക്കാണിപ്പ ആറ് മാസ്തെ ഏഴ് മാസ്ത്തിനൊക്കെ ചെറിയ ചെറിയ കേഴ്സ്കളാണെങ്കിലൊക്കെയൂണ്ട്. അപ്പൊ അതില് ഏതാണ്? പിന്നെ നല്ലത്‌നൊക്കെ അറിയാൻ വേണ്ടീട്ട് ഒന്ന് ചോയ്ക്കാൻ വാണ്ടി വിളിച്ചതെയ്ന്നു.
അയ് ശെരി അങ്ങനെ തന്നെ ഇന്റെ പിന്നെ മൂത്തച്ചൻ്റെ മക്കളൊക്കെ നാല് കൊല്ലം പഠിക്കെണ്ടാ വിചാരിച്ച് നാല് ഡിഗ്രി ഒക്കെ എടുത്ത് നാല് വർഷാവും. അപ്പന് അതൊക്കൊര് അമ്മക്കൊര് ഇതാണല്ലോ.
ആഹ് അപ്പ ഡിഗ്രി അങ്ങനെ എടുത്ത്ച്ചിട്ടും പിൻ
മ് ആ ആ ന് ന് ന് നീണ്ട വഷാവൂല അപ്പ പിന്നെ ഓല് ടി യ ടീസ്.
ആ ആ ആ ടി. ടി. സി ഏതാണ് മറ്റേ പീ പി. ടി. ടി. സി എടുത്തെ പ്രൈമറിന്റെ എടു
പ്രൈമറി മോണ്ടി സോറിയായ പ്രൈമറിയാണ്.
പ്രൈമറി ആണ് ല്ലേ ആഹ് തോന്ന്ണ് മോണ്ടിസേറി ആവുമ്പോ ഒൻ ഒന്നും കൂടെ നല്ലതാ തോന്ന്ണണ്ട് ല്ലെ നമ്ക്കിപ്പോ, കോഴ്സിന് കുറച്ച് പൈസ മറ്റെതിനെകാളും കൊറച്ച് കൂടു എന്നാലും പിന്നെ ഇപ്പല്ലാരിം മോണ്ടിസോറി ൻ്റതിലല്ലേ ഇപ്പ പഠിക്കണത്. പിന്നെ അപ്പോ കുറച്ചും കൂടെ നന്നാവുന്ന് തോന്നുണണ്ട് വർക്ക് കിട്ടൃണെങ്കിലും നമുക്ക് സാലറിം കുറച്ച് കൂടുതലുണ്ട്. ആഹ് അപ്പ, പിന്നെ അതും ണ്ട് അപ്പൊ അവൾക്കു ടി. ടി. സിക്കു പിന്നെ താല്പരൃണ്ട് പിന്നെ അതേപോലെ വേറെന്ന് പിന്നെ ഫാഷൻ ഡിസൈനിങ്ങിന്റെ കേഴ്സോ പ്പ അതിലേറെക്കെ തോന്നുണു അതും എല്ലാത് ഇപ്പ നല്ലെ. അ പിന്നെ ഇത്ള്ള നല്ല സ്കോപ്പ്ള്ളതെന്നാണ് ഇപ്പോൾ ഡ്രസ്സുകളൊക്കെപ്പോ ഇപ്പോ ഇങ്ങനെ പുതിയ പുതിയ മോഡലുകൾ ഇങ്ങനെ
ആ പ്പ അതിനൊന്നും അതിനൊന്നും ഇന്താണല്ലോ അതിന്റെ സമയാണല്ലോ
ആ അപ്പൊ പിന്നെ എല്ലാതും ഫംഗഷൻസ്ക്കെ കുറച്ച് കൂടുതലായതോണ്ടേ അപ്പെയെ ഒ ഓരോ ദിവസത്തിനും ഓരോ ഡ്രസ്സല്ലേ ഓരോ ദിവസത്തിനെന്നെ രണ്ടും മൂന്നും നേരത്തെ
അതെ അത് നല്ല സാലറിണ്ടാവും നല്ല ഇതുണ്ടാവല്ലോ നല്ല വരുമാനംള്ളൊരു മാർഗ്ഗാണ തൊക്കെ ഫേഷ് ആ ഫേഷ ഡിസൈൻ അതെന്റെനിയത്തി കൊറേക്കെ ഇങ്ങനെ പഠി യൂട്യൂബ് നോക്കിയാണ്ടൂ അല്ലാതെക്കെ ഇങ്ങനെ ഉം
ച്ചിങ് കൊറേശൊക്കെ അറിയാ ഇങ്ങനെ ചെറുതായിട്ട്
ഞാൻ പറ ഞങ്ങള് പറയും നിനക്ക് ന നല്ല രീതില് പൊയികൂടെ പിന്നെ എന്നാ നല്ലതില് ഉഷാറെ പഠിക്കാനെല്ലാത്തിനും ഉഷാറാണ് അപ്പം ഉം
അങ്ങനെ
ആ എന്തെങ്കിലുക്കെ വർക്ക് ചെയ്യ് ചെയ് എന്നാ അതന്നെയല്ലാ ആര് അവളെ അവൾക്ക് കൊടുക്കും ഇങ്ങനെ തയ്യാനും ഇതിനൊക്കെ വെക്കാനും
ച്ച് ഒരു രണ്ട മൂന്ന് മാസം വെക്കേഷൻ ആണല്ലോ അപ്പൊ ഞാൻ കരുതെന്ന ഫാഷൻ ഡിസൈനിങ്ങിന്റെ ഒരു മൂന്ന് മാസം ചെറിയൊരു കോഴ്സ്ണ്ട് എന്നാ അത് ഇപ്പൊ ആദ്യന്ന് നോക്കിട്ടേ അത് പഠിപ്പിച്ചിട്ട് പഠിക്കാൻ പറഞ്ഞയ്ച്ചി ട്ട് പിന്നെ എന്നാല് ഈ ഒരു മോണ്ടിസോറി കോഴ്സ് അല്ലെങ്കിൽ പിന്നെ ഇപ്പ ഇങ്ങനെ കുറേണ്ടല്ല ഏവിയേഷനൊക്കെ ആയിട്ട് അതും പിന്നെ നല്ല കൊറേ നല്ല കോഴ്സുകളാണ് ഏവിയേഷന്റെ ആകുമ്പോ നമുക്ക് എയർപോർട്ടിലും ഒക്കെ നല്ല ജോലി നല്ല സാലറി ഉള്ളത് കിട്ടുഅല്ലോ പിന്നെ അവരു പ്ലേസ്മെന്റും എന്തായാലും ഉറപ്പ് പറയണണ്ട്. അപ്പൊ പിന്നെ അതൊന്നും നോക്കാന്ന്ൻ ണ്ട് അപ്പൊ പിന്നെ ഇനിയിപ്പോ നമ്മള് ഈ പെണ്ണുങ്ങളാകുമ്പോ ഇപ്പോ കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാല് ഇപ്പൊ ആ ഒരു എന്തേലും ടൈമിലിപ്പോ നമുക്ക് പോകാൻ പറ്റൂല്ല എന്നുണ്ടെങ്കിൽ പിന്നെ വീട്ടിലിരുന്നിട്ട് ഫാഷൻ ഡിസൈനി ങ്ങ് പഠിചേലമ്മക്ക് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും അങ്ങനേം ചെയ്യാലോ ആ ഇനിപ്പോ കുട്ടിളൊക്കെ ആയാല്
ആ മ
അപ്പൊ ആ അപ്പൊ പിന്നെ നമുക്ക് ആ അമ്മള് പഠിച്ചാ മതി ന്റെ ഏവിയേഷൻ വല്യ കോഴ്സിന്റേത് ആ ആ ആ കോഴ്സിന്റെ വർക്കിനിപ്പൊ അപ്പമക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇതപ്പം നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാലോ അപ്പ അങ്ങനെയുണ്ട് രണ്ടും നമുക്ക് ഉപകാരപ്പെടും
അതെ എന്റെ താത്താന്റെ മോളിതേപോലെ തന്നെ ഓ അവൾക്ക് പിന്നെ ഓള് ബി എസ് സി നേഴ്സിംഗാണ് അപ്പൊ അതാണ് അവർക്ക് ഒരുഷ് ഞങ്ങള് പറയും ടി ടി സി എടുത്താ പോരെ എന്നാ ഒര് ഇത്ണ്ട ഇണ്ട അനക്കെടുത്തൂടെര്ന്നോ ക്ക് ഒരു ലീവ് ഉണ്ടാവല്ലോ എന്നൊക്കെ പറയും ഞങ്ങള് സമയം ഇതൊക്കെ ഉണ്ടല്ല പരി തിണ്ടല്ലോ മറ്റ് ആ ബി എസ് സി നെയ്‌സിങ്ങനെ എപ്പോഴും വർക്കിങ്ങായിരിക്കും ഉറക്കുണ്ടാവില്ല ഊണുണ്ടാവില്ല
ആഹ് പക്ഷെ നല്ല സാലറിയക്കെ ഉണ്ടാവുട്ട ഇപ്പ നമ്മള് പുറത്ത് ലണ്ടൻലും ഇവടൊക്കെ പോകു അമ്മക് കി ട്ടാണെങ്കിലേ അവിടെക്കെ നല്ല സാലറിയാണ്. ആ
ക്ക് വായക്കൊര്തുംണ്ടാവില്ല ലിമിറ്റ്ണ്ടാവില്ല അങ്ങനെ പറഞ്ഞോണ്ടിരിക്ക്‌
ആ
ഓ അവൾക്കതത്ര ഇഷ്ടല്ല ഉം. അവക്കഅത്രഷ പ്പോള് ബി എസ് സി നഴ്സിങ്ങാടുത്തേ ഇനി ഒരു വർഷം കൂടി ഒള്ളു. അത് കയിഞ്ഞാ ഞാൻ പൂർത്തിയായി ഉം. അപ്പൊ ഓരോര്ത്തർക്ക് ഓരോ താല്പര്യായിക്കും ഓരോ തിന് ആ
പിന്നെ സാലറിം കാര്യങ്ങളും ക്കെ നല്ലോം കിട്ടും പറഞ്ഞ മാതിരി നമക്ക് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ആക്ക നൈറ്റ്‌ ഡ്യൂട്ടി ഉണ്ടാകും. ക്കെണ്ടാ ണ്ട
അതെ എല്ലാ ജോലിക്കും അതിന്റേതായ ഇതൊക്കെണ്ടാവും പ്രശ്നങ്ങള് ഉണ്ടാവും എല്ല നല്ല ഇതില് രീതിയിലേക്ക്‌ ന്നും ഉണ്ടാവില്ല എല്ലത്തിനും അതിന്റെതായ ദോഷം ദോഷങ്ങള്ന്നല്ല
ആ റിസ്ക് ഇണ്ടാവും നമു ബുദ്ധിമുട്ടേൾ പ്പം അതിപ്പോ ഏത് ജോലി ഇപ്പോ നമ്മള് ര് വീട്ട് ജോലിയാണങ്കിലും പ്പം അതിന്റെതായിട്ട്ള്ളത് ല്ലേ. അപ്പൊ പിന്നെപ്പൊ പെണ്ണുങ്ങളാകുമ്പോ പറയും വേണ്ട പ്പം ന് ഏത് ജോലിയാണെന്നുണ്ടെങ്കിലും ഞമ്മക്ക് വീട്ട്ത്തെ പണി ഇട്ക്കണം നമു ക്കൊരു ഫിക്സ്ഡ് ആയിട്ട്ള്ളരു ടൈമ് ഇല്ലല്ലോ. ഒന്നിന് ഇത്ര മണിവരെ ണ് ന്ന്ള്ളത് ആണ്ങ്ങളെ പോലെ ആണ്ങ്ങൾ ക്ക് പിന്നെ ഒരു ഓഫീസ് വർക്ക് ആയിക്കോട്ടെ ഏത് വർക്ക് ആയിക്കോട്ടെ അവർക്ക് രാവിലെ തൊട്ട്ട്ട് ആ ഒരു ഇന്ന ടൈമില് നിർത്താ നമ്മുക്ക്ഞ്ഞാല് ഇപ്പൊ പുറത്ത്‌ക്ക് ജോലി ക്ക് പോവാണ് ന്ന്ണ്ടെങ്കിലും അ ജോലി കഴിഞ്ഞാ പിന്നെ വീട്ടില് വന്നാല്ള്ള വീട്ടില് വേറെ ബാക്കിള്ളത് ഇട്ക്കണം.
വേലക്ക് ആളാക്കണ്ടി വരും അങ്ങൻത്തായ അപ്പൊ നമ്മളെ സാലറി കൊണ്ട് രണ്ടും പാടെന്നും പ്പം നടക്കൂല്ല അയിലാറെ നല്ല പോവാതെ നിക്കാ വിചാരിക്കും.
ആ എത്ര നമുക്ക് പണിക്കാളെ വെക്കാണ്ന്ന്ണ്ടങ്കിലും ആ പണിക്കാളെ വെക്കാണെങ്കിലെ നമ്മക്ക് നമ്മളേതായിട്ട്ള്ള കുറേ ണ്ടാവും ചെയ്യാന്.
ആ ഓല്ക്കും മാണപ്പം നാപയ്നായിരം.
പിന്നെന്താ നല്ല പൈസല്ലേ ഇപ്പം. പിന്നെ ഇപ്പോ അവരൊക്കെ ഇട്ക്കാണ്ന്നുണ്ടെങ്കിലും നമ്മക്ക് നമ്മളതായിട്ട്ള്ളതൊക്കെ ഇട്ക്കാനുണ്ടാവും വീ
ആ ഞമ്മക്ക് നമ്മള്ട്ത്താലെ ഒരു ഇത് ഇഷ്ടാവള്ളു. അത് ഇഷ്ട്ടാ ഞാ കൂടാതെ കഴിയുമ്പോ അങ്ങനെ എടുക്കും.
ആ പിന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത്ങ്ങാണ്ട് രണ്ട് കൂട്ടരും അങ്ങനെ
ആ അഡ്ജസ്റ്റ് പോണം ഇപ്പത്തെ കാലത്തില് പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകളും പാടായിട്ടും തന്നെ അത് ഒത്തൊരുമിച്ച് പോവാൻ പാടാണ്. കാരണം ഓരോ ദിവസ ത്തെ ആ ഓരോ ദിവസം ചെലവുകൾ അത്രയല്ലേ.
ആ അതന്നെ പിന്നെപ്പോ എങ്ങനെണ്ന്ന് ണ്ടെങ്കിലും നമ്മളിപ്പോ ആ പെണ്ണ്ങ്ങൾക്ക്പ്പോ എങ്ങനെണ്ന്ന്ണ്ടെങ്കിലും എത്ര റിസ്ക് ട്ത്താലും നമുക്ക് അവനാനൊരു ജോലിയാവ എത്ര ചെറിയ ജോലിയാണെന്ന് ഇണ്ടങ്കിലും ഒരു വരുമാനം ആയി കിട്ടണത് നമുക്ക് അതൊരു നല്ലൊരു കാര്യാണ്. ന്നാ പിന്നെ ആ ആ അതന്നെ ആ ഒരാളോട് ചോയി ക്കണ്ടല്ലോ അത് വാങ്ങി തരോ ഇത് വാങ്ങി തരോ അല്ലെങ്കി ഇത് റീചാർജ് ചെയ്തരോ
മറ്റേ നമ്മോട് ചോദിക്കും നീ ഇങ്ങട്ട് അത ന്നെ അവർക്കൊരു തെക്കാരം
ആ നമ്മള് ഇങ്ങനെ ചോയ്ക്കുമ്പോ
നമ്മള്ങ്ങനെ ചോയിക്കുമ്പോ എങ്ങനെ പ്പം നമ്മളും ചോ നമ്മളും വിചാരിക്കേ എങ്ങനെ പ്പം അവരോട് ചോദിക്ക. ആ ഒര് തും ഞമ്മക്ക്ണ്ടാവും പക്ഷെ അവര് താ അവരെ വായേന്ന് എന്താ ച്ച് കി വരാന്നെന്നു നമ്മക്കറീല പിന്നെ ഇപ്പം രണ്ടും കെട്ടാണ്ട് ചോദിക്കും നമുക്ക് ജോലി ഇല്ലായിട്ടാണല്ലോ ഇങ്ങനെ ചോദിക്കുന്നത് ഞമ്മൾ മനസോണ്ട് ഇങ്ങനെ കര്തും.
അപ്പൊ എങ്ങനെ റിസ്ക് ഇട്ക്കാണ്ന്ന്ണ്ടെങ്കി ഞാന് അവളെ ട്ത്ത് പറയെ ര് എങ്ങനെണ് ന്ന്ണ്ടെങ്കിലും പഠിച്ച് ഒരു നിന്റെ ഒരു ചെറിയ കോഴ്സ് ആണെങ്കിലേ പഠിച്ചിട്ട് ഒരു ജോലി ആവാൻ നോക്കിക്കോന്ന് പറയും ഞാന്. ജോലി ആയി കിട്ടിയാ പിന്നെ നമ്മക്ക് സ പിന്നെ ആരെയും ആശ്രയിക്കേണ്ടല്ലോ അങ്ങനെയണെന്നുണ്ടെങ്കിലോ അവനാന്റെ കാര്യങ്ങള് നോക്കാലോ. എനിക്ക് മൂന്നാർ ളണ്ട് അവര് പഠിക്കണ ഇത് പനിയെത്തിക്കൊക്കെ വേണ്ടിട്ടായിുന്നോ ഞാന് ചോദിച്ചത അപ്പൊ പിന്നെ പിന്ന ഈ കോഴ്സുകൾ ഇപ്പോ ഒരുപാടുള്ളത് കൊൊണ്ട് അപ്പോ ഏതാണ് ഏതാണ് എടുക്കേണ്ടത് ഓരോന്നിനും ഓ അതിറെ തായിട്ടുള്ള പിന്നെ ഗുണുണ്ട് ഏ
ഗുണം നോക്കിയ ഗുണേ ഉള്ളൂ പിന്നെ എല്ലാ ഇതൊന്നും ഇപ്പ എല്ലാതിനും ണ്ടാവില്ല അതിന്റെേതായ ഞ ഇതൊക്കെ ഉണ്ടാവും
ആ പിന്നെ ക്രാഫ്റ്റ് വർക്ക് ആയിക്കോട്ടെ അങ്ങനത്തെതുണ്ട്
ആ
ശരി ശരി ദൈവർക്ക്
ആഅതെ എന്റെറെ താത്തയും അതേപോലെ തന്നെ ഓള് പഠിക്കയണിപ്പോൊ ക്ക ആദ്യേ ഉള്ളൊരാഗ്രഹ ആരുന്നു ടിടി സി എടുക്കാാണ് അതതാലും പൂർത്തിയാക്കി ഇപ്പം ഈ വർഷം കഴിഞ്ഞ വർഷം വിളിച്ച സ്കൂൾക്ക് കേറി ഇപ്പഴും ഇപ്പ സ്കൂളിൽന്നെയ പ്രവർ ിക്കുന്നുണ്ട് എല്ലാ ടീച്ചേഴ്സിനും ഒഴിവാക്കിേ ഓളോ ഒഴിവാക്കിയിട്ടൊന്നുമല്ല അപ്പൊ ഞങ്ങള് പറയു എനിക്ക് വീടും എനക്ക് കുടുംബം ഇതൊന്നുംല്ലഅതിനു ടീച്ചർ ഒഴിവാക്കാൻ പറ്റൂലല്ലോ മാ കാരണം പഠ ആപഠിക്കാൻുള്ളരു സൗര്യം മാത്രേ ഉള്ളായിരുന്നു അതിനന് ചെറിയ ആറു മാസം കുട്ടിക്ക ആായപ്പോയി കൂടു പഠിക്കാനും ഇറങ്ങിയാണ് ആ രണ്ട് കുട്ടികള ആായിരുന്നു ഓൾറെഡി പക്ഷെ മൂന്നാമത്തെ കുട്ടിക്ക് ആ മാസായിട്ടുള്ള അവന് കിട്ടാണ്ടന്ന് ഈ രണ്ട് കുട്ടികളെയും കിട്ടാണ്ടന്ന് അവഠ കം പോയരുന്നു
ആ അതേഏതായാലും ജോലി ആയി കിട്ടിയല
ആഅത് ജോലിയ ആയി കിട്ടിയ അപ്പ ഞങ്ങിങ്ങനെ പറയും ആ എന്റെ അനിയത്തി അതേ അതുപോലെ തന്നെ അവഓള് പിന്നെ അക്കൗണ്ടന്റിന് പഠിക്കുന്ന പഠി അത്െ ഇന്തൊക്കെി
ഉ ആ അക്കൗണ്ടിങ്ങും തന്നെ നല്ലൊരു കോഴ്സ ആണ് അല്ലെ അക്കൗണ്ടിംഗ കോഴ്സ് അത് നല്ലൊതാണ് നമുക്കിപ്പിയി ഇത് ഷോപ്പിലാണെന്നുണ്ടെങ്കിലും കേറാലോ എവിടെേെങ്കിലും എക്കൗണ്ടിന്റെറത് പഠിച്ചാലും നമുക്ക് അവിടെ ജോലി പറഞ്ഞു
അതന്നെ നമ്മക്ക് പിന്നെ
ക്യാഷ്ല് എന്തായാലും ഇപ്പൊ ക്യാഷർ എന്തായാലും ഇ എല്ലാ എല്ലാ സ്ഥാപനത്തിലും വേണ്ടി വരും ഉം അത നല്ലരു ആ അത് ആറു മാസത്തെ കോഴ്സ് ഉണ്ട് അതന്നെ ആ ആറു മാസത്തത് ഇണ്ട് മാസണ്ട് അറു മാസത്ത കൊണ്ട് ഏതായാലും ഞൻ അവിടെ അടുത്ത് പറയട്ടെ ആ ഞാൻ അവവിളടുത്തെ ഇതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് സംസാരിക്കട്ടെ കുട്ടങ്ങോട്ട്ഏതായാല നല്ലൊന്ന ചേർക്കണം എന്തായ ആ എന്നാ ശരി എന്ന ഓക്കെ